കേക്കുന്നില്ലേ ഹലോ ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം കേക്കണുണ്ട് ഞാൻ പറയണ കേക്കണില്ലേ നല്ല വിശേഷം ആഹ് ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് ഒക്കെ എപ്പളോ കഴിച്ചു നാല് മണിയായില്ലേ
മ് മ്
ഇപ്പൊ നിസ്കാരഓക്കേ കഴിഞ്ഞ് ഇരിക്ക
ഉണ്ടാക്കിയോ വൈകുന്നേരത്തിന് ഹലോ ചായയൊക്കെ ഉണ്ടാക്കിയോ വൈകുന്നേരത്തി ത്തിന് കേക്കുന്നില്ലേ ഞാൻ പറയണത് ആഹ് ആഹ്
അസർ നിസ്കാരക്കെ കഴിഞ്ഞട്ട് വേണെങ്കിലൊക്കെ അങ്ങനെ ആക്കെയുള്ളു
എന്തെടുക്ക ഇപ്പൊ
ഏഹ്
മം ചായ വേണംന്നിലെ
ചായക്ക് നിർബന്ധ ഇല്ലാന്ന് അറിയാം
ഇല്ലേ
ഇങ്ങള് ചായ കുടിച്ചോ
ല്ല ഞാൻ ചായ ഒന്നും ഇണ്ടാക്കീട്ടില്ല ഇണ്ടാക്കണം നിസ്കാരൊക്കെ കയ്യ ട്ടെ ഇന്നിട്ട് ഇണ്ടാക്കണം ഉം
ഞങ്ങളു അഞ്ച് മണി ആറ് മണി ചായക്ക് ടൈമൊന്നുല്ല
ന്താ കടിണ്ടാക്ക
കടി ഒന്നുണ്ടാക്കൂല ഇള്ള കട്യെന്നെ ബേക്കറി എന്തെങ്കിലൊക്കെ ഇണ്ടാക്കി കയ്ക്കാന്നല്ലാതെ അവ്ടെള്ളത് അല്ലെങ്കിൽ ഒന്നുൽ
ചായക്കടി എങ്ങാണ്ടോ അടുത്ത്
ആ ആയി ആഹ് അങ്ങെനൊന്നും വാങ്ങൊന്നുല്ല ചെൽപ്പ എപ്പളെങ്കിലൊക്കെ പൊർത്ത് പോന്നല്ലാതെ ഹസ്ബൻഡ് ഒക്കെ ചെൽപ്പം വാ നമുക്ക് പൊർത്ത് പോയി തിന്നാർഞാണ്ടങ്ങനെ ചെൽപം ചായുടിക്കാനൊക്കെ പൊർത്തോവും അല്ലെങ്കി നമുക്ക് ബേക്കറീ ഇണ്ടാവൊല്ലോ വീട്ടില് കൊട്ന്ന്ച്ചേ ബിസ്ക്കീറ്റ് അങ്ങനെക്കെ ഇണ്ടെങ്കി കയിക്കും പിന്നെ മക്കക്കൊക്കെ മാഗി അല്ലേ വേണ്ടത് മേഗി ഉണ്ടാക്കാം പറഞ്ഞ ചെൽപ്പോ മാഗി ഇണ്ടാക്കും അങ്ങനെക്കെ ഓരോന്ന് ഇണ്ടാക്കും ആഹ് ഓല്ക്ക്‌ അത് കിട്ട്യാ മത്യേല്ലോ മക്കക്ക് ഇങ്ങക്ക് എത്ര മക്കളാ
ആൻക്ക് രണ്ട് മക്കളാ
ഉം
പിന്നെ ഞങ്ങളും ബിസ്ക്കറ്റ് ഇണ്ടാകും വേറെന്തെങ്കിലൊക്കെ ഇണ്ടാകും വീട്ടില് ഇന്നാലും ഞങ്ങക്കട്ത്ത് ര് ചായക്കടണ്ട്
അപ്പൊ വേം പോയി വാങ്ങൂലേ നമ്മള് ഉം
പഴംപൊരിണ്ട് പരിപ്പ് വട ഉള്ളിവട കായപ്പം സമൂസ് എന്താ വേണ്ടീന്ച്ചാല് ഒക്കെ അവ്ടെണ്ട്
ഉം ന്താ വേണ്ടേച്ച അപ്പ ചെന്ന അപ്പടത് കിട്ടൂലെ അറ്യ
ആഹ് അവ്ടെ കിട്ടും അപ്പ അവ്ടെ പോയി വാങ്ങിപ്പോവും
ചായണ്ടാക്ക്യാതീല്ലോ കടിയൊക്കെ നോക്കെണ്ടല്ലോ
എന്നൊന്നും വാങ്ങൂലട്ടോ എപ്പളെങ്കിലുക്കെ
ന്നാലും അമക്ക് പൂത്യെര്മ്പൊ പോയി വാങ്ങ അവ്ടെള്ളോണ്ട് ല്ലേ
ആഹ്
ഓരോ ദിവസൊ ഓരോ പൂത്യേക്കാരല്ലോ അമ്മക്ക്
അതെ അതെ ഇൻക്കാണെങ്കില് മധുരത്തിനോടാ ഭയ്ങ്കര ഇഷ്ടം
ആഹ്
മ മധുരം നല്ലണം കഴിക്കും
ഉം ഉം
മറ്റൊരു പേട്യാണ് ഷുഗർ എങ്ങാൻ വരുവോന്നിള്ളെ ഹലോ
ആഹ് കേൾക്ക്ണില്ലേ
ആഹ് ഇപ്പ കേക്കിന്ന എടക്കെട്ക്ക് എന്തോര് കട്ടായിപ്പോണ്ടല്ലോ
കുയ്പ്പൊന്നുല്ല ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് പിന്നെ എന്തായിനു ഉച്ചക്കത്തെ ഫുഡ്ഡ്
പിന്നെ വല്ലാതെ ഫുഡ്ഡൊന്നും ഇണ്ടാക്കീല്ല വെറും ചോറിണ്ട് പിന്നെ മുരിങ്ങാ താളിപ്പിണ്ട് ബീഫ് വര്ട്ട്യേതുണ്ടായിന് ഉം
നിങളെന്താ മട്ടരിയാണോ ചോറ് വെക്ക
അതാ റാവശ്യം ഇടത്തരി ചോറക്ക മട്ടയില ഇവിടെ ആക്കും ഇഷ്ടല്ല
വേഗം വേവുന്നരിയല്ലേ
ആഹ അവേ വേഗുന്നാര്യം അതാണ് ഇഷ്ടം അവിടെ എറെ ഹസ്ബൻറിനൊന്നും ആഹ് നല്ല വേവുള്ള അരി ഇഷ്ടമല്ല മട്ടയരി ഇഷ്ടമല്ല ആലെ
ഏഹ്
കുറച്ച ആയിക്കോള്ളൂ അങ്ങനെത്തരി ആണെങ്കിൽ ഈ വേവിണ റെഷമുടിത്തരി നല്ലോ വേവരുത് പാകത്തി ഇന്തരു വേവിന് ഊറ്റിയാല് നല്ലോണം കഴിക്കും എനിക്കും അതന്നെ ഇഷ്ടം
ആ പിന്നെ അതില് കൊറച്ച് ഏഹ് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയാല് നല്ല ഇങ്ങനെ വിട്ടു നിക്കും ചോറ്
ആഹങ്ങൻ തന്നെ ചെയ്യാറ് ഞാന വേ അടുപ്പന്ന് വാങ്ങുമ്പോ തന്നെ പച്ചവെള്ളം അടയ്ക്കും എന്നിട്ട് പിന്നെ ഇങ്ങനെ വട്ടിയെടുക്കും അപ്പൊ നല്ല ഒട്ടി ഒട്ടി നിക്കൂല ചോറ്
അതെ ആ ഞങ്ങളും വെക്കലുണ്ട് എപ്പോളെങ്കിലും ഒക്കെ ഇവിടെ മക്കൾക്കൊന്നും അത് പറ്റൂല
ഉം ഉം
എന്നാലും ഞാന് വേറെ എന്തെങ്കിലുമ ഒക്കെ ആക്കിട്ട് വെക്കും വെളിച്ചെണ്ണയൊക്കെ ആക്കീട്ട് മഞ്ഞ കളറിലൊക്കെ മ മ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വറ്റിച്ചു വെക്കൂ
ഉം
ചിക്കൻ കറിക്കൊക്കെ നല്ലതാണല്ലോ ചിക്കൻ കറിയും മഞ്ഞച്ചോറും ആക്കിട്ട് വെക്കും
ല്ല നീച്ചോറം ബിരിയാണി ഒക്കെ വെക്കല്ലേ
ഓ അതൊക്കെ ഉണ്ടാക്കും ആപ്പൊ കേക്കണ്ട് ഇടക്ക ഇടക്ക് ഒരു കട്ടായി പോണ്ട് ഫ
ന്താ പറയില്ല ആഹ
എല്ലാം ഉണ്ടാക്കും ഉണ്ടാക്കാൻ ചെറിയൊരു മടി ഉണ്ടരുന്നരുന്നു
എങ്ങനാ
ഉണ്ടാക്കാൻ ചെറിയൊരു മടി ഉണ്ടിരുന്നണ്ടോന്ന് അറിയാം
ഉം അടി ണ്ടാവ
പുറത്തൊക്കെ പോയി വെഷം കഴികുലേ
ത്ത ആഹ് പുറത്തു പോ
ഉം
വവിള്ളൊക്ക ആഹ് അന്ന് മഴയൊക്കെ കുറണ്ടില്ലേ ഞാന് ആഹ ആഹ് ഉച്ചയ്ക്കുശേഷം വെയിലാ. ഞാനുണ്ട് അലക്കിയതൊക്കെ കൊറേ ഉണ്ടായിരുന്നു ഒക്കെ വെയിലത്തിട്ട് ഇങ്ങനെ ഇരിക്ക എപ്പ ആ മഴെയ്യാന്ന് ഇങ്ങനെ അറിയിച്ച ഇങ്ങനെ ഉം
ആഹ്
ഉം ഇപ്പോൾ നല്ല വെയില് വന്നിട്ടുണ്ട് ഉം ആഹ പ്പറത്ത് ഇന്നലെ രണ്ടും മധുര കൊഴിഞ്ഞാറ
ചുരുണ്ടു കൂടി കിടക്കുകയാണല്ലോ ചെയ്യാം പുറത്തേക്ക് ഇറങ്ങാനേ തോന്നൂലല്ലോ
ആഹ് പറഞ്ഞ മറ്റ അടിച്ചിലൊക്കെ കുറവായിരുന്നു ഇന്നൊന്ന് മറ്റടിച്ചു വ വേനല്ലെങ്കിലിൽ രാവിലെ മഴല്ല ഇപ്പോ എന്നും മിറ്റെടുക്ക ഇറങ്ങുമ്പോ മഴേക്ക
അതെ ഞാനൊന്നും അടിച്ചില്യ ഞാൻ നാളെ അടിക്കാന്ന് വിചാരിച്ച് നിക്ക. ഇ വേറെ ഓരോ ഡ്യൂട്ടികൾ ഇണ്ടായിരുന്നു. വീടിന്റെ ഉള്ളില് അൾമാരകളൊക്കെ വൃത്തിയാക്കാനും. അങ്ങൻത്തെ ഓരോ പണികൾ ഇണ്ടായിരുന്നു.
ആ ഫോണ്ക്ക് മെസ്സേജ് വര്ന്ന സൗണ്ടാണല്ലേ ഇങ്ങനെ വര്ന്നത് മെസ്സേജ് വരുന്ന സൗണ്ട് ഫോണ്ക്ക് നല്ലോണണ്ട്റയ.
ആഹ് കേക്ക്ന്നില്ല?
ഫോണ്ക്ക് മെസ്സേ ഹേഹ് കേക്ണില്ലേ? ഇങ്ങളെ ഫോണ്ക്ക് മെസ്സേജ് വര്ന്ന സൗണ്ട് നല്ലോണ്ണം കേക്ക്ണ്ട് ന്ന് പറയാ. മനസ്സിലായിലെ വെച്ചോ ലോ പോയോ? ഹലോ. എന്താ പറയാത്തെ പോയോ കട്ടായി പോയോ? എന്താണാവോലെ എന്ത്‌പറ്റി? നോ ഹലോ എന്താ പറ്റിയെ? അതെയ്തിക്കാള